എന്തൊക്കെയുണ്ട് വർത്താനം
സുഖം എന്ത് താങ്കളെ വർത്താനം ഉം അവിടെ മയെക്കെണ്ടാ
ഓ ഇന്ന് മയല്ല ന്ന് മഴ് ക്ക് കുറഞ്ഞൊരു ആശ്വാസണ്ട്
ജോലി ക്കോയിലേ
ഇല്ല ജോലില്ല ഉം സൺഡേ അല്ലേ
ഈ ഇല്ല ഇന്ന് സൺഡേ ഹോളിഡേ അല്ലേ ചായ കുടിച്ചു ന്ത് ചായ കുടിച്ചു നിങ്ങള് കുടിച്ചോ
ഇന്നെന്താ ചായക്കടി
ചായക്കൊ ചായക്ക് ങ്ങള്ന്ന് പിന്നെ
രാവിലെ തന്നെ ഫ്രൈഡ് റൈസ് ആണോ
ഇവിടെ ന്നൽത്തെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു
ഓ നിങ്ങളെന്ത് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാ
വെറ്തെ താണ് ഉണ്ടാക്കും ന്നാ ഏ വീട്ടില് ആരൊക്ക ഇണ്ട്
വീട്ടില് ഹസ്ബൻഡ് രണ്ട് മക്കള്
മക്കക്കെന്താ ജോലി
മക്കളൊക്കെ പഠിക്കാണ്
ഉം ആ ബന്റ്
ഹസ്ബൻഡ് ഫർണിച്ചറാ
ആ ആ ഫർണിച്ചർ സ്വന്തം സ്ഥാപനം
അല്ലല്ല അവിടെ ജോലിക്കാരനാ
ഉം അവിടെന്താ ജോലി
അവിടെ പോളിഷ് പണിയാ കട്ടില് അലമാറങ്ങനെ എന്തൊക്കെ പോളിഷ് ചെയ്യും
ആ താങ്കൾക്ക് ജോലീല്ല
ഓ എനിക്കുണ്ട് ഞാന് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചോണ്ടിരിക്ക
ജെ
ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചോണ്ടിരിക്കയാണ്
ഹാ
അതെ
ഉ ഉം പിന്നെ എന്തൊക്കെയൊണ്ട്
ഇന്ന്ന്താ ഞായറാഴ്ച്ചായിട്ട് എന്താണ് പരിപാടി
ഞായറാഴ്ച്ചായിട്ട് ഊട്ടി പോകും മസനകൂടി വഴി ഊട്ടി ആണ് പോയോക്കെ
ഓ ഭാര്യേനെം മക്കളൊക്കെ കൊണ്ടാണോ പോണെ അതൊ ഫ്രണ്ട്സിന്റെ കൂടെയാണോ
അല്ലല്ല ഒറ്റക്ക് ഒറ്റക്ക്
ഏ ഒറ്റക്ക് പോവാനാണോ ഇഷ്ടം
അതെ അതെ മ്മൾ വൈബ് ആസ്വദിച്ചു പോകുന്ന ടീമുണ്ട്
ഓ യുട്യൂബറാണോ?
ആ ആ ചെറിയ യൂട്യൂബ ചെറിയൊരു യുട്യൂബറാണ്.
അപ്പ ഒറ്റക്ക് പോണതാണിഷ്ടം.
അതെ അതെ ഒറ്റക്ക് പോകുമ്പഴ്മ്മള്.
ഓ
പ്രകൃതി ആസ്വദിച്ചു പോണം മയ
ഓ ഓ അങ്ങനെ ബൈക്കിലാണോ പോവ്വാ?
അല്ലല്ലല്ല ഞാൻ നടന്നാ പോവുന്നെ.
ഓ കാൽനടയാത്രയാണോ ഇഷ്ടം?
അല്ല ഞാൻ വാക്കിങ്ങ് ഞാഇവിടന്നിങ്ങനെ പതുക്കെങ്ങനെ പോകും. ട്രക്കിങ്ങിന്റെ ഫുൾ ജാക്കറ്റ് ഇട്ടോണ്ട്. ഇന്നൊന്നു എത്തൂല. അത് കൊറച്ചീസം കഴിഞ്ഞിട്ടെത്തൊള്
ഓ
അപ്പ ഞമ്മക്കെല്ലാം മയും വെയില് ഒക്കെ ആസ്വദിച്ചു പോകാം.
ഓ
ഓ
അത് നിങ്ങളൊറ്റക്ക് പോയി കഴിഞ്ഞാ ഭാര്യയും മക്കളും മക് മക്കളെക്കാരാ കൊണ്ടുപോവാ പുറത്തോട്ട്.
അവര് വീട്ടിലിട്ടു.
ഉം അപ്പൊ അവർക്കും ഉണ്ടാവൂലേ പുറംലോകമൊക്കെ ഒന്ന് കാണാനൊരു
അവര് പുറം ലോകം കാണലുണ്ടല്ലോ. കാണാറുണ്ടല്ലോ.
ഓ
അവരെ കൂടെ പോകുമ്പോ വണ്ടീ പോകും. ആ ഹ്അവരെ കൂടെ പോകുമ്പോ വണ്ടി ഓ അവര് നടന്നു പോകാൻ പറ്റൂല്ലല്ലോ.
ഉം
എന്താ ഭക്ഷണക്കെയായോ?
അല്ല അന്ന് പൊറത്ത്ന്ന് കഴിക്കാന്ന് പറഞ്ഞോണ്ട് ഉണ്ടാക്കിയിട്ടില്ല ഞായറാഴ്ച ആകുമ്പോ ഞമ്മള് പൊറ പൊറത്ത്ന്നാണ് കഴിക്കാറ്
ഏ
വീക്കിലി ഒരു ദിവസം പൊറത്തുന്നാണ് ഫുഡ്
വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാറ്ല്ല
ഇല്ലല്ല ഉണ്ടാക്കാറില്ല ഞമ്മള് ഈ മക്കളൊക്കെ മക്കള് എന്നും സ്കൂളുകളായിട്ട് നടക്കുവല്ലായിരുന്നോ അതുപോലെ വൈഫ് വീടിനുള്ളിൽ അടഞ്ഞിരിക്കയല്ലേ അപ്പൊ അവർക്കൊരു ഞായറാഴ്ചയല്ലേ ഒഴിവ് കിട്ടുക പൊറത്തേക്കൊക്കെ ഒന്ന് പോവാൻ
വെറതൊരു ഔട്ടിങ്
അതെ
ഭക്ഷണം മാത്രം കഴി
സിനിമക്കൊക്കെ പോയി അല്ല സിനിമക്കൊക്കെ പോകും എന്നിട്ട് ഫുഡ്‌യൊക്കെ കഴിച്ച് കുട്ടികളെ പാർക്കിലൊക്കെ കൊണ്ടുപോയി എന്നിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് മടങ്ങും
എപ്പോഴ പോണ്
ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ എറങ്ങാന്നാ പറഞ്ഞത് അതെ വൈകിട്ട്
ഏത് സിനിമക്കാ പോണത്
സിനിമ ഏതാണല്ലേ നോക്കട്ടെ ടിക്കറ്റ് ഇനെ കിട്ടൊന്നറിയില്ല മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടില്ല ഏതാ കിട്ടുന്ന ഇതിന് കേറും
അവിടെത്തെന്നെ പോണത് പുതിയേ പയേതോ
പുതിയതേ പുതിയതേതേലും ണ്ടോന്ന് നോക്കണം
കൊറെപടംണ്ട് ഇംഗ്ലീഷ് പടം ഹിന്ദി പടം
ഓ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് എനിക്ക് അതിനൊടൊന്നും ഇഷ് ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ മക്കളോ ഹസ്ബൻഡ് ഒക്കെ അതിനായിട്ട് നിക്കുമ്പോ അവരുടെ കൂടെ പോകുന്നു അത്രേ ഒള്ളു
പ ഏത് പടത്തിനാ പോണത് അറിയാല്ലോ
ഏതൊക്കെ മക്കള് ഇങ്ങനെ പറയണൊണ്ട് എനിക്കിതിനെ പറ്റി അറിയത്തില്ല
മോഹലാലിന്റെ മമ്മൂട്ടി ട്ടിന്റെയോ
ഒക്കെയാണ് പറയുന്നത്
മമ്മൂട്ടിന്റെ റിലീസ് സില്ലല്ലോ ഇല്ല
ആ പിന്നെ മോഹൻലാലിന്റെ ഉണ്ടോ
എനിക്കറിയില്ല
ഓ നിങ്ങള് സിനിമക്കൊന്നും പോവാറില്ലേ
ഇല്ലല്ല ഞാന് ഫുള്ളി ഭക്തിമാർഗത്തിലൂടെ പോകുവാണ്
ഓ
പിന്നെ
പിന്നെ എന്തൊക്കെ ഉണ്ട്
ഇന്തക്ക
അത് നിങ്ങള് എപ്പളാ ഇറങ്ങണ
ഞാനോ ഞാൻ കൊറച്ച കഴിഞ്ഞ ഇറങ്ങു
അപ്പ ഫുഡക്കെ പുറത്തനിന്ന് കിഴി ക്കു
അല്ലല്ല ഫുട്ടൊക്കെ ന്യൻ ഉണ്ടാക്ക ഉം ആ പോണ വഴിക്ക സ്റ്റെ കിട്ടും ക്കെണ്ടാവും ബാഗിൽ ട്ട പോര്
ഓ ഏ
ട്രക്ക പോയാലേ അതെ യാത്ര വേണം നമുക്ക് പച്ച പച്ചപ്പ് വേണം ന കുറേ ടൗണ ഔദാങ്കിലൊന്ന് കറങ്ങിയിട്ടേ പച്ചപ്പു വേണം
ഓ
ആ ആ കൂടില്ലാതെ വന്നു കുടിച്ചിട്ടില്ല ആ അതി എന്തായിത് ഉം ഉം ഉം യാത്രകളിലേ ഞമ്മള് അധികം ഞമ്മള് പച്ചപ്പാണ് ആസ്വദിക്കണ്ടെ പ്രകൃതി അല്ലാതെ നമ്മള് കൊറേ ടൗണിലൂടെ പോയിട്ടൊന്നും കാര്യല്ല ഒന്ന് മല അങ്ങനെ കേറി ഇങ്ങനെ പോകണം ഉം അല്ലാതെ നമ്മള് യാത്ര ആസ്വദിക്കുകന്ന്റഞ്ഞകയുമ്പോ ടൗണിലൂടെ കുറെ ഉം പാർലർലും മറ്റേ തീയറ്ററിലും പാർക്കിലൊന്നും പോയിട്ട് കാര്യല്ലല്ലോ
ഓ ഓ
ഇത് യാത്രാസുഖം അനുഭവ അനുഭവിക്കണെങ്കിൽ ഏ യാത്ര എന്ന് പറയണ കുന്ന് മല കാടൊക്കെ കേറിയെറങ്ങി ഏ ട്രക്ക് ചെയ്തു പോണം ന്നാലുള്ളു ഞമ്മള് പ്രകൃതിയോട് എണങ്ങി ജീവിക്കാൻ നമ്മൾ പഠിക്കു
അതെ
ആ
നല്ല രസായിരിക്കൂല്ലേ മയത്ത് ഇങ്ങനെ നടന്നു പോവാന്
മായ ഉണ്ടാവും വെയിലുണ്ടാകും
മഴൊക്കെ പെയ്യണ്ട സമയത്ത് നിങ്ങൾ എവിടെേലും കേറി നിക്ക് ക്കോ അതോ അങ്ങനെ നടന്നോണ്ടേ ഇരിക്കയാണ് ചെയ്യാ
ആക്കെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് മരത്തിന്റെ ചോട്ടിലോ അല്ലെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവും പോണ വയ്ക്ക്
ഓഓ
ആ പണ്ടത്തെ ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പുകളുണ്ടാവും
ഓ ഓ
ആ അയിലൊക്കെ പോയിന്ന് കഴിഞ്ഞാല് മായ അസു അതിക്ക കിളികളേം പിന്നെ ചെറിയ ചെറിയ അരുവികൾ കാണാം ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കാണാം
ആ
അയ് ഞങ്ങള് റോട്ടിലൂടെല്ല അധികം പോവാ അത് മലകേറി ഇറങ്ങി അങ്ങനെ കാട്ടിലൂടെ പോകുഅ അപ്പളല്ലേ വൈബ്ണ്ടാവുളു എ നമ്മൾ ഹോട്ടിലൂടെ പോുമ്പോ നമ്മ ബൈക്കിൽ പോയിക്കൂട കാറ് പോയി കൂടെ അല്ല അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മള് റോഡിൽ സൈഡ് റോഡല്ലാതെ മാത്രേ ആസ്വദിക്കുള്ളൂ നമ്മള് അത്ര മുമ്പ് നമ്മള് കാട്ടിലൂടെ പോകണള്ള കാട്ടരി ബ ഏ കിളികള സൗണ്ട് കാട്ടിലെ മൃഗങ്ങളെ കാണാം
അതെ
കേമ്ര മൃഗങ്ങളുണ്ട് കാട്ടില് പല മൃ അങ്ങളെ കാണാം
ഓ
ഉം അതാണ് യാത്രണത്
എന്നാലേ ഞാൻ പിന്നെ വിളിക്കട്ടോ
ഓക്കെ ഓക്കേ ഓക്കെ മേഡം
ഓക്കേ